എനിക്ക് താരൻ താരൻ മാറാൻ വല്ലോം ഇതുണ്ടോ ടിപ്പുണ്ടോ
മറ്റേ ആ ഹെർബ് തീർന്നോ
ചേച്ചിക്ക് ആണ് ചേച്ചിയുടെ തല ആണേ നറച്ചും താരനാ എന്തുവാന്ന് അറിഞ്ഞൂടാ ഭയങ്കരവായിട്ട് ഞാൻ ചേച്ചിയാണെങ്കി മറ്റേ ഡോക്ടറിനെ കണ്ടിട്ടാണെങ്കി എന്തോ ഒരു ഷാംമ്പൂ ക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നേ അങ്ങനെ ഇപ്പം കൊറച്ച് ദിവസം കൊണ്ട് ഇപ്പം യൂസ് ചെയ്യുന്നില്ലായിരുന്നു മറ്റേ ടൂറൊക്കെ പോയിട്ട് വന്നപ്പത്തേന് പിന്നേം താരനായി തലയില് അങ്ങനെ ഇപ്പം ഞാൻ എടുത്ത് നോക്കിയപ്പോ തല നിറച്ചും താരനാ ഭയങ്കര പൊടി പൊടിയായിട്ട്
അതേ മറ്റേ ആ പാക്ക് വേടിക്കുമ്പോ ഒന്ന് പറയണേ എന്റെ തീരാറായി
ആണോ ചേച്ചി പോന്നുണ്ടോ അവിടെ ഉഴിയാ ഉഴിച്ചിലിന്
ആഹ് ഒന്നും പറഞ്ഞില്ല പിന്നെ
ആണോ ചേച്ചി പോന്നുണ്ടെങ്കിൽ നമുക്ക് ചേച്ചിയേം കൊണ്ട് വേടിപ്പിക്കാരുന്നു അപ്പൊ പിന്നെ ഷി പ്പിംഗ് ചാർജ് കൊടുക്കണ്ടല്ലോ
ആ ഇത് ഒന്ന് പറയണേ
പറയാം പറയാം
ഉം എന്ന് വെച്ചാ നല്ലയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു
എനിക്കും ഇഷ്ടപ്പെട്ടു നല്ല മണവും
മണത്തിന് ആ എന്ന് വെച്ചാലേ പൊഴിച്ചില് കൊറവൊണ്ടായിരുന്നു
ആ ശരിയാ എന്റേയും പൊഴിച്ചില്ല് കൊറവുണ്ടായിരുന്നു മറ്റ റ്റേത് ഷാംമ്പൂ ഒക്കെ ഇടുമ്പോഴാന്നെ കുത്തനെയാ പോന്നെ ആന്നോ
ഉം
അതിലും നല്ലയാ ഇത് ഒറിജിനൽ പൊടികളാന്നല്ലോ
അത് കാ ആ അതെ അതെ ഞാനാണെങ്കി മൂന്ന് ദിവസം എടവിട്ട് മൂന്ന് ദിവസം എടവിട്ട് തേക്കുവായിരുന്നു ചെലപ്പം അഞ്ചു ദിവസൊക്കെ എടുക്കുവായിരുന്നു ആഴ്ച്ചേൽ രണ്ട് ഇനി കൊറച്ചൂടെ ഒണ്ട്
ആഹ് എന്റെ തീർന്നില്ല ഞാൻ എട യ്ക്ക് എടയ്ക്കേ യൂസ് ചെയ്യാറുള്ളൂ
ഓർഡറ് ചെയ്യുവാന്നെങ്കി ഒന്ന് പറയണേ
പറയാം പറയാം ഇത് രണ്ടും ആയിട്ട് മാ ത്രം മേടിക്കുമ്പഴേ ഒരുപാട് ചാർജ്ജ് ആകും അപ്പം നമുക്ക് എന്തേലുവൊക്കെ വേടിക്കാൻ ഉണ്ടേൽ ഒരുമിച്ച് വേടിക്കാം അതാ ഞാൻ നിക്കുന്നേ
ഉം
ഷിപ്പിംഗ് ചാർജ് എന്തോ കൊറവ് എഴുപത് രൂപയോങ്ങാണ്ട് വരുത്തില്ലേ
ആ എന്ത് സാധനം വാങ്ങിച്ചാലും ഷിപ്പിംഗ് ചാർജ് എഴുപതാണല്ലേ
ആ മറ്റേ ഡി റ്റി ഡി സി യാ അവര് തൂക്കീട്ടാണ് ആഹ് ഏകദേശം അതാണ് പ
നമ്മള് മറ്റേ താമരയുടെ വിത്ത് വേടിക്കുമ്പഴ് പിൻ ചാർജ്ജ് എഴുപത്
ആന്ന് ആന്ന് അത് മിനിമം ചാർജ് എത്രയങ്ങാണ്ടാന്ന് തോന്നുന്നു
ആഹ്
പക്ഷെ ഒരു വട്ടം ഞാൻ ലിപ് ബാം മാത്രവായിട്ട് മേടിച്ചപ്പം അമ്പത് രൂപയായിരുന്നു
ആഹ്
അത് തൂ
എന്തോ ഹലോ
ഹലോ
കേക്കുന്നോ
ആഹ് കേക്കാം പിന്നെ പി എസ് സി പഠിത്തവൊക്കെ എന്തായി
നടന്നോണ്ടിരിക്കുന്ന് ഇനിപ്പ ഏഹ് മറ്റേ വി എഫ് ടെ ആണന്ന് തോന്നു അടുത്തെ ലെ വി എഫ്ടെ.
നിനക്ക് എന്തിന്റെ നോട്ടിഫിക്കേഷൻ വന്നന്ന് പറഞ്ഞെ?
എനിക്ക് ജീ ഡി ടെ ഇരുപത്തഞ്ചാം തീതി.
ജി ഡി ആന്നോ എസ് എസ് സി ജി ഡി..
ഉം
ആഹ് ഈ മാസ ഇരുപത്തിഅഞ്ചോ
ആഹ ഈ മാസം ഇരുപത്തിഞ്ചാം തീയതി
ആഹ് നന്നായിട്ട് പഠിപ്പിച്ചതാ അത് എളുപ്പം കിട്ടാൻ നിനക്ക് നീളവും ണ്ട്.
ഉം ട്രിവാഡ്രം വെച്ചാ തോന്നുന്നല്ലേ.?
ട്രിവാണ്ട്രം ആയിരിക്കും അല്ല കൊല്ലന്നോ നീ കൊടുത്തത്.?
ഞാ കൊല്ലവാ കൊടുത്തെ മ റ്റേത് എസ് എസ് സിയുടെ എക്സാം ഒക്കെ അല്ല എസ് എസ് സിയുടെ എക്സാം ക്കെ ട്രവാഡ്രല്ലേ മിക്ക പേർക്കും വരുന്നെ.
ഇല്ല ഗേൾസിന് മിക്ക്യവാറും കൊല്ലം തന്നെ കിട്ടും കൊല്ലം കിട്ടുന്നെന്ന് പറഞ്ഞാ അങ്ങ് പാരിപ്പള്ളി അതാ നിയ്ക്കി ങ്ങ് തിരുവനന്തപുരം ബോട്ടറ.
ആണോ.
ഉം അങ്ങ് പോണം തോനേം പോണം. നീ അവിടെ പോയിട്ടില്ലല്ലോ.?
എവിടാ
എസ് എസ് സിക്ക് പുതിയ എക്സാം.
ഇല്ല ഞാ പോയിട്ടില്ല.
ആ ഇവിടുന്ന് കൊട്ടിയത്ത്റങ്ങിയും പോകാം ഉം ഞാൻ ഒരു വട്ടം അവിടുന്ന് ഡയറക്റ്റ് പാരിപ്പള്ളി ഇവിട്ന്ന് കുണ്ടറേന്ന് കൊട്ടിയം ബസ്സിൽ കേറിട്ട് അവിടെന്ന് പാരിപ്പള്ളി എറങ്ങിയാ പോയെ
ആണോ
പാരിപ്പള്ളി എറങ്ങിട്ട് ആ കാറ്റാടി ജംഗ്ഷൻ എന്ന് പറയും നമ്മൾ എറങ്ങേണ്ട കോളേജിന്റെ പത്ത് രൂപ പോയിന്റേ ഉള്ളൂ.
ആഹ്.
അവിട്ന്ന് അടുത്താ പാരിപ്പള്ളിന്ന എറങ്ങേണ്ടേ.
ആഹ് പിന്നെ ഇന്ന് എവിടെയെങ്കിലും പോണോ?
ഇന്ന് എവിടേം പോണ്ട ഇനിയിപ്പ മഴക്കോളും ഒണ്ട്
ഇന്നെനിക്ക് തോന്നുന്നു നേരത്തെ മഴയോണ്ടന്നല്ലേ?
കാണുവായിരിക്കും ഇപ്പം മഴ പെട്ടെന്നാണല്ലോ വെരുന്നേ.
ആഹ് ഇന്നലെ അവിടെ നല്ല മഴയുണ്ടായിരുന്നോ?
നല്ല മഴയായിര്ന്ന്.
ആഹ് ഇവിടേം നല്ല കാറ്റും മഴയും ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു.
കാറ്റത് ഞങ്ങടെ കച്ചിടെ മൊളിലിങ്ങനെ ഷീറ്റ് വിരിച്ചിട്ടിട്ടുണ്ടായ്ര്ന്ന്. അത് ഫുള് പറന്ന് പൊട്ടി പിന്നെ അച്ഛനും എല്ലാരോട പിന്നെ പിടച്ച് കെട്ടി പിന്നെ.
ഇവിടെ ഒരു ഏത്തവാഴ കൊലച്ചതോണ്ടായ്രുന്നു. അത് അത് വീണ് വീണ് വീണ്.
അയ്യോ കൊല അതി തന്നെ നിർത്തിയേക്കവാന്നോ അതോ വെട്ടിയോ?
അച്ചൻ പറഞ് എന്നെങ്കി മറ്റേ പച്ചക്കറിക്കായ ഏട്ടെ
ആഹ്
എടുത്ത് തോരനെങ്ങാണു വെയ്ക്കോ എന്തെേലും ചെയ്യാൻ പറ
അല്ല അതി തന്നെ നിക്കുവാണെങ്കി ചെലപ്പോ അതങ്ങ് വിളഞ്ഞോളും.
വെളയായിരിക്കും അല്ലേ ആഹ് ച്ചി കച്ചിയൊക്കെ കെട്ടി കച്ചിയില് പൊതിഞ്ഞ് കാണം മറച്ച് കാണോം ഇട
പൊതിഞ്ഞിട്ടിരുന്നാംതി അതിൽ തന്നെ ആയിക്കോളൂ
ആഹ്
നിനക്ക് വയർുവേദന വല്ലോ ണ്ടായിരുന്നോ
എനിക്ക് ഒരു കൊഴപ്പവുംല്ലായിരുന്നു കാരണം ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നില്ലയോ പിന്നെ
പി സി ഓ ഡി യുടെയോ
അല്ല ഇപ്പം മറ്റേ ആഹ് ശ്വാസംമുട്ടലിന്റെ അത് അലർജിയുടെ അല്ല അലർജിയുടെ ഗുളിക കഴിക്കുന്നതിന് മുന്നേ ഞാന് മറ്റേ ഗ്യാസിന്റെ ഗുളിക കഴിക്കായിരുന്നു
ഓ ശരി ശരി
ഇപ്പം വയറുവേദനയൊന്നും ഇല്ല
ആഹ്
ഉം മറ്റേ പാൻടോട്ടോ പാൻറ്ടോപ്പാ പാൻടോപ്പ്
ആഹ് ശരി ശരി ആഹ് വയറ് ഗ്യാസിന്റെ പ്രശ്നത്തിന്
അത് ഡോക്ടർ പറഞ്ഞില്ല എന്റെടുത്ത് ചോദിച്ചായിരുന്നു വയറിരിച്ചിൽ വല്ലോ ഉണ്ടോ എന്ന് ഞാൻ അന്നേരം ഇല്ലന്നങ് പറഞ്ഞു ആദ്യം ഗുളിക കഴിച്ച് കഴിച്ചപ്പോ ഭയങ്കര വയറിടിച്ചിലായിരുന്നു പിന്നെ പിന്നെ ഞാനത് കഴിച്ചിട്ട് കഴിക്കാൻ തൊടങ്ങി
ഓ മറ്റേ മരുന്ന് കഴിക്കുമ്പ ഇത് കഴീ ക്കണം എന്നാല് അല്ലെങ്കിൽ വയറ് പെട്ടെന്ന് കത്തും
ച്ചിലണ്ടോന്നന്ന് ഞാൻ ഇല്ലെന്നാ പറഞ്ഞേ അതുകൊണ്ട് അവിടന്ന് ടാബ്ലറ്റ് എഴുതിയില്ല
ഓ ഓ
ഉം പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു വീട്ടില്
ബീ കോംപ്ലക്സ് എടക്ക് കഴിക്കണം അല്ലെങ്കിൽ വായൊക്കെ പൊട്ടും ത് ശരി ഇത് വീര്യുള്ള മരുന്നാണെങ്കില്
ഉം
എടയ്ക്ക് ബി കോംപ്ലക്സ് കഴിക്കുന്നല്ലവതാ
ആഹ്
ഉം മരുന്ന് കഴിക്കുന്ന്ണ്ട്
വേറെ എന്താ ചെടിയൊക്കെ ഉണ്ടോ പത്ത് മണിക്കകത്ത് നറച്ചു പൂവ് പിടിച്ചു ഇവടെ
ആണോ ഇവിടെയും ഇവിടെയും പുതിയ പൂ ക്കളൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ ഫോട്ടോ എടുത്തില്ല പുതിയ ഫോട്ടോ എടുക്കണനി
ഞാൻ ഫോട്ടോ എടുത്ത്
എന്നോട് അമ്മ രാവിലെ പറഞ്ഞു ഫോട്ടോ എടുക്കാന് ഞാൻ പോയില്ല അങ്ങോട്ട് ഞാൻ കുളിച്ചിട്ട് ഇവ്ടെ ന്ന ഇരുന്നത് വയറു വേധന പിന്നെ ചേച്ചിടെ തല നോക്കാൻ പറഞ്ഞു അങ്ങനെ താരന്റെ അത് എളക്കി കൊടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ വെര്ന്നു തൊടങ്ങുന്നു വല്യതായിട്ട് വന്നില്ല എന്നാലും ഭയങ്കര അസ്വസ്ഥത ആഹ് രാവിലെയാ
ഉം
കിളിയാന്നോ കരയുന്നെ
കിളിയല്ല അണ്ണാൻ ഹും
ആഹ്
ഉം
അമ്മ എന്ത് ചെയ്യുന്നു
ജോലി ചെയ്യുവ അടുക്കളേല അവടോ
ആഹ് ഇവിടേം മീൻ കിട്ടിയോ
ഉം മീൻ കിട്ടിയാർന്നു ഇന്നലെ ചൂര
ആഹ്
അവിടെന്തുവാ പോയി വേടിക്കുവാണൊ അതോ കൊണ്ട് തരോ
ഇവടെ ഇന്നലെ രാ വൈകിട്ട് ഒരു വണ്ടി വന്നു
എന്നും വരോ
എന്നും വരും. രാവിലെ വൈട്ടും വരും. എന്നും നമ്മളവര്ടെ യ്യിന്ന് വേടിക്കും ത്തില്ല പിന്ന എടയ്ക്കൊക്ക വേടിക്കും. മെനഞാന്ന് തേടായിര്ന്ന് അങ്ങനെ ഇന്നലെ തേട് കൊണ്ടുവന്നു തേട് നല്ല മീനായിര്ന്ന് അതുകൊണ്ട് പിന്നെ ഇന്നലെ വേടിച്ചത്
ഉം ഇവടെ അച്ഛനെ വൈകീട്ട് ചന്തെ പോയി മീൻ വേടിക്കും
എന്നും പൂവോ
ഉം എന്നും പൂവും
അവടെ വീട്ടി കൊണ്ട് വരത്തില്ലേ
ഇവടെ കൊണ്ട് വര്ന്ന വേടിക്കത്തില്ല ഞങ്ങള് ചെല മീനൊക്ക പന്നല
ആണോ ഞങ്ങള് കൊണ്ട് വരും ഞങ്ങളില്ലേ അവടെ പോവും പഴവറേല്ല ഫിഷ് സ്റ്റോള് അമ്പത് രൂവ
ഓഹ് പറ്റെ പമ്പിന്റട്ത്ത്
ആഹ്
ഉം
അവിടേം പൊയ് വേടിക്കും പിന്നേ മറ്റെ ആലയ്ക്കാ മുക്കിലുള്ള മീൻകട ഉണ്ടല്ലൊ അത് ഇവടെ അടുത്ത്ള്ളൊരാണ്ണന്റെയ
ഇന്നലെയൊക്കെ കൊഞ്ചൊണ്ടാരുന്നു മറ്റെ വെള്ളക്കൊഞ്ച്
ആന്നോ വല്ലിതാന്നോ
വല്യ വെള്ള കൊഞ്ച് ഇണ്ടാർന്നു പക്ഷേ ഇന്നലെയൊക്കെ ആണെങ്കി മുന്നൂറ്റി അറുപത് രൂപയാർന്ന് വെല
ആഹ്
ഒര് കിലോയ്ക്ക് ഇന്നും അതേ കൊഞ്ച് തന്നേ ഉണ്ട് പഷെ ഇന്ന് ഇരുന്നൂറ് രൂപയാ ഒര് കിലോക്ക്
മേടിച്ചോ
മേടിച്ചില്ലാ മീൻ ഇരിപ്പുണ്ട്
ഉം എനിക്കാണെ കൊഞ്ച് ഭയങ്കര ഇഷ്ട്ടവാ
എനിക്കും കൊഞ്ച് ഇഷ്ട്ടവാ അന്നേരം അമ്മ പറഞ്ഞ് ഇപ്പ അലർജിയൊക്കെ അല്ലെയോ ഗുളികയൊകെ കഴിക്കുവല്ലെ അപ്പം കൊ ഞ്ച് കഴിക്കണ്ട ചിലപ്പോ ഇനി സൈഡ് എഫക്റ്റായിട്ട് വല്ലോം ഈ അലർജീടെ കൂടെ തന്നെ കഴിക്കുമ്പം ടാബ്ലറ്റിന്റെ കൂടെ തന്നെ കഴിക്കുമ്പൊ എന്തെങ്കിലും വന്നാലോന്ന് പേടിച്ച് അമ്മ പറഞ്ഞു വാങ്ങിക്കെണ്ടാന്ന് പറഞ്ഞു
അലർജി അലർജി ഉണ്ടേൽ മറ്റെ ഇത് കൊഞ്ചൊക്ക പെട്ടെന്ന് അലർജി ക്രിയേഷൻ ഉണ്ടാക്കുന്ന്
ആഹ് അപ്പൊ ഞാൻ വിചാരിച്ച് റിസ്ക് എടുക്കണ്ടാന്ന്
അത് ശരിയാ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വേണെ കഴിക്കാല്ലൊ
ഉം പിന്നെ എക്സാമുണ്ടോ ഇപ്പഴെങ്ങാനും
എക്സാം ഇനി അടുത്ത മാസം കാണും
ഉം ഉം
നീ എൻ ഡീ ബീ എസ്സി അയച്ചാരുന്നൊ അണ്ടർ ഗ്രാജുവേറ്റ്
ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ പോയി എക്സാമിന്റെ അന്ന്
ആഹ് എന്നാ അതാ അണ്ടർ ഗ്രാജുവേറ്റിന്റെ ഇപ്പ വന്നിട്ടുണ്ട് എക്സാം എഴുതാൻ വേണ്ടീട്ട്
ഞാന് എഴുതി ഇല്ല
എക്സാം എഴുതാനല്ല ആഹ് പുതിയ നോട്ടി എക്സ ആഹ് എക്സാമിനി ഇനി വന്നതേ ഉള്ളൂന്ന് ഇപ്പൊ ഈ മാസം തൊടങ്ങി അങ്ങനെ ഇപ്പം അല്ല അല്ല ഈ നേരത്തെ അയച്ചത് ഇപ്പൊ എക്സാമ്
എക്സാം എനിക്ക് എട്ടാം തീയതിയായിരുന്നു ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ പോയി
എട്ടാം തീയതി എക്സാം ഉണ്ടായിരുന്നോ?
എട്ടല്ല ആഹ് ആഹ് ഏഴാം തീയതി
അയ്യോ എക്സാമിന് പോക്കൂടാർന്നോ നീ
ഞാൻ ഹോസ്പിറ്റലിൽ പോയി എനിക്ക് വയ്യായിരുന്നു ഇതും അല്ല എനിക്ക് പൊടിയടിച്ച് കഴിഞ്ഞാൽ പ്രശ് നവാ അവിടൊക്ക റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയോണ്ട് പിന്നെ ഞാൻ റിസ്ക്കെടുത്തില്ല
ആഹ് റോഡ് പണി കഴിഞ്ഞും ഒന്നും ഇല്ല കൊറെ ദിവസം കൊണ്ട് ഇ കെറേ നാള് കൊണ്ടുണ്ടല്ലോ ഇനിയിപ്പൊ കുറേ നാള് എടുക്കുവായിരിക്കും
അന്നേരം വിചാരിച്ചു പോകണ്ടാന്ന് അന്ന് വെറുതെ അവിടം വരെ പോയിട്ട് പിന്നെയും കൂടുതലായാ പിന്നെ അവിടെ അഡ്മിറ്റ് എങ്ങാനും ആക്കിയാ എന്തോ ചെയ്യൂന്ന് വിചാരിച്ച് ഉം പിന്നെ അതിന്റെ കൂടെ ഈ